ലാ
സുഖാണോ?
ആഹ് സുഖാണ് കുഴപ്പൊന്നുമില്ല ഇങ്ങനെ പോണൂ
ആഹ് സുഖം
ആഹ് ഭക്ഷണം കഴിച്ചാ?
ഏയ് ഇല്ലില്ല സമയാവണല്ലേ ഉള്ളൂ.
ആഹ് ആഹ്
ഉം
ഹ്മ്മ് ഹ്മ്മ് ഇല്ല കഴിച്ചിട്ടില്ല നേരായിട്ടില്ല കേട്ടാ ആഹ് ചക്കിം മാങ്ങൊക്കെ കഴിഞ്ഞോ ഇങ്ങളവ്ട്ത്തൊക്കെ കക്കെ കഴിഞ്ഞോ
ആഹ് ചക്കിം മാാങ്ങൊക്കെ തീർന്നു. ചക്കക്കുരു കൊറച്ചിരിക്ക്ണ്ട്
ഇതൊരു കാര്യായിട്ട് ഇണ്ടാക്കുയെക്കാരംല്ലേ
ആഹ് ചക്കുരു വെച്ച കറിയൊക്കെ ഇണ്ടാക്കും ഒലത്തും കറിം അങ്ങൻത്തെ പാവക്കൊക്കെ ഇട്ട് ഒൽത്തും മാങ്ങ വെച്ച് ആഹ് നല്ല ടേസ്റ്റ് നല്ല രുചിയുണ്ടല്ലോ
ആഹ് ആഹ്
അവിടെയോ
ഏഹ്, ഇപ്പം ഇണ്ടോ ചക്കേം മാങ്ങക്കെ അടുത്ത്
ഹലോ ചക്കിം മാങ്ങൊക്കെ ഇണ്ടോ
ആഹ് ഇവടെണ്ട്. ഇവിടെ മാങ്ങ വല്യ മാങ്ങക്കെണ്ടായിരുന്നു ആഹ് സേലം മാങ്ങന്ന് പറഞ്ഞ വല്യ മാങ്ങല്ലേ അത്ണ്ടായിരുന്നു ഇവടെ നമുക്ക് കൃഷിഭവന്ന്ന് കി ഇങ്ങട്ട് അങ്ങനെ കുഴിച്ചിട്ട് വല്യ മാങ്ങായിരിക്കും
ആഹ് ഈ മാങ്ങക്കെ ഓണക്കി സൂക്ഷിക്കാറൊക്കെ ഇണ്ടോ
ഞങ്ങളെങ്ങനെച്ചിട്ടാതാക്കും മാങ്ങ ഉ ഉപ്പിലിട്ടെക്കും ഉപ്പും സുറുക്കൊക്കെ ഒഴിച്ച്കാണ്ട്
ആഹ് ഉപ്പില് അല്ലെ ആ ഇവടെ ഉപ്പിലിട്ട്ണ്ട്.
ആഹ്
അതായത് ഈ മാങ്ങനെ അരിഞ്ഞ് ഒണക്കാറൊക്കെ ഇണ്ടോ
ഒണക്കാ ആദ്യക്കെ ണങ്ങള് ഒണക്കിന്നു ഇപ്പ ഒണക്കലൊന്നുല്ല
ഉപ്പൊക്കെ ഇട്ട്, അപ്പൊ കൊറെേ നാളുകള് ഉപയോഗിക്കാലോ
ആദ്യം ഇപ്പ ഒണക്കലില്ല.
ആഹ് ഹ്മ്മ്
വേറെന്തെ, അന്ന് ഉ ഉപ്പ്ട്ട് കാണ്ട് ഞങ്ങളായിരുന്ന ച്ചാറിടെന്നു ഇട്ത്ത് കാണ്ട്
ആഹ്
അയിന്ന് ഇട്ത്ത്കാണ്ട് ഞങ്ങളച്ചാറിടും.
ആഹ് അച്ച്
അല്ല അച്ചാ ആഹ് അച്ചാറ്ട്ട്കാണ്ട് ആഹ് അച്ചാറെന്താള്ളെച്ചാല് നല്ല സുർക്കൊഴിക്കണം സുർക്കി വെള്ള ള്ളം നല്ല മാണം അല്ലെ ഇന്നാലേ ആണ്ട് പോവ്ന്ന് കിട്ടൊള്ളൂ. ഈ ഒണ ഒണങ്ങുമ്പളേ ഒണങ്ങിയാല് ഇങ്ങട്ട് വള്ളങ്ങട്ട് പുടിച്ചെടുക്കല്ലേ അപ്പം വള്ളങ്ങനെ കൊറേ ഇതൊവാ സുറുക്കൊയിക്കണം. അപ്പൊ ഞങ്ങളെന്തായിഏറ്റം നല്ലെ ഒണക്കാതെ
അന്നിട്ടെന്താ ചമ്മന്തിയരിക്കാണോ അല്ലെങ്കി കറിവെക്കോ
കറി വെക്ക് ഇതില് അച്ചാറിടാ
ആഹ് അച്ചാറിടും ഹ്മ്മ്. അപ്പൊ നന്നാ നന്നായിട്ട് ഉപ്പൊക്കെ ഇടോ
ആഹ് സുർക്കി പിന്നെ അയിന്ന് ഇട്ത്ത്ക്കാണ്ട് അച്ചാറിടും.
ആഹ് അങ്ങനെ
ആഹ്
ഇപ്പല്ലാർക്കും ഇഷ്ട്ടാണോ ആഹ്
ശബ്ദം ക്ലിയർ അല്ല ഉം ഇഞ്ഞ് ഇപ്പെന്തായാലും ഞമ്മക്ക് കൂട്ടാനെ അയ്ന് എരിം പുളിയൊക്കെ വാണല്ലോ
ആഹ് കഞ്ഞീടൊപ്പം കുടി ക്ക്യാൻ നല്ല ടേസ്റ്റ് നല്ല രുചിയാലേ കഞ്ഞിയൊക്കെ ഇണ്ടെങ്ങി
ആഹ് കഞ്ഞീന്റെ പിന്നമ്മള് സുർക്കേല്‌ട്ടത് ആദ്യം തന്നെ സുർ ക്കേല്ട്ടച്ചതാവുമ്പോ കൊറച്ചും കൂടെ നല്ല ഇത്ണ്ടാ
ആഹ്
ഉം ഉം
പിന്നെന്താ വേറെന്തെക്കെ ഉപ്പിലിടും
ഏഹ്
വേറെന്തെക്കെ ഉപ്പിലിടാറ്ണ്ട്
വേറെ നെല്ലിക്കടക്കൊക്കെ ആദ്യക്കെട്ടീര്ന്നു ഇപ്പ നെല്ലിക്ക ഇടാറില്ല്യ ഇങ്ങനെ കിട്ടും വണ്ടിക്കാരര്ത്ത്ന്നൊക്കെ കിട്ടുമ്പളങ്ങനെടും.
ആഹ്
വണ്ടിക്കാരൊക്കെ ഇങ്ങനെ കൊണ്ടടക്കൊല്ലോ
പെട്ടെന്ന് തീരുവോ ഇട്ടാ എല്ലാരും ഇട്ത് എല്ലാരും തിന്നൊക്കെ ചെയ്യോ
തിന്നൊക്കെ ചെയ്യും കുട്യോളെ എടേല്ലെ
ആഹ്
തിന്നാൻ ഇഷ്ടള്ള പ്രായള്ള കുട്ട്യോളല്ലേ അതൊക്കെ ഇഷ്ടള്ളത് സുർക്കേല്ട്ടതെക്കെ പിന്നെ ഞങ്ങളാ ആ വല്യ മാ ങ്ങ നീളത്തില് മുറിച്ച്ങ്ങാണ്ടക്കെ സുർക്കേല്ട്ടച്ചീന്നു അത് രസ് സാണ് നമ്മളീ കടേന്നൊക്കെ നമ്മള് വാങ്ങൊല്ലോ ഇച്ചിരി നീളത്തിലായിട്ട് ഉം അങ്ങനൊക്കെ സുർക്കേലിട്ടക്കും
മൊളകെക്കെ ഇടാറുണ്ടോ
ആഹ് ചെർ ചെലപ്പം പച്ച മൊളക് മുറിച്ച്ട്ട്ങാണ്ടും
ആഹ്
അങ്ങനെ ഒരുപാട് പേർക്ക് കൊടുക്കും ചെയ്ത്ക്ക്ണ് ആഹ് ശരി അല്ല വെറ്തെ കൊടുക്ക
ആഹ്
അല്ലാതെ പഴുക്കൂലതേ അത് പഴ്ക്കാതേ എന്താട്ടച്ച്ട്ടാ അത് അത് കേട് വരാ ചെയ്യാ
ആഹ് പഴ് ആ പുഴു വരൂലേ
പഴുക്ക്ണില്ല്യതേ അത് കേടരാ അത്ങ്ങനെ ചീഞ്ഞ്ങ്ങ ആ ചീഞ്ഞ് വരാ ചെയ്യാ
ആഹ്
ആ അപ്പ പിന്നെ എന്ത് ചെയ്യും വെറുതെ അയ്മ നിന്ന്ങ്ങാണ്ട് ചീഞ്ഞ് കളയണ്ടല്ലാ അപ്പാ അപ്പ ആര്ക്കെങ്കിലും ഒക്കെ ഇങ്ങനെ കൊട്
ആഹ് അതാ നല്ലത് ചുമ്മാ പോണെക്കായും നല്ലതാലോ
പിന്നെ ഞമ്മള് എത്രച്ച്ട്ടാ കൊറേ ഞമ്മള് സുർക്കേലൊക്കെ ഇട്ടക്കാ നമുക്ക് പ്പ ആവശ്യത്തിനല്ലേ ഇടാൻ പറ്റുള്ളൂ ഉം അങ്ങനെക്കെ
അവടെ എല്ലാ സ്ഥലത്തീനും മാങ്ങയൊക്കെണ്ടോ
അവടെ മാങ്ങ ആ ഇബടെണ്ട്
ആഹ് പിന്നെ
ആവൂലേ
ശബ്ദം ക്ലിയർ അല്ല ആ ചൊരക്കേലല്ലേ ഞങ്ങള് വെള്ളത്തിലാ ചുമ്മാ ഇടാറ് പച്ചവെള്ള അല്ല പച് ആ ഉപ്പും വെള്ളംല്ലേ
ആഹ ആഹ
അങ്ങനെ ഇടന്ന ചൊറക്കൊന്നും ഒഴിക്കാറില്ല ആഹ ആ എന്നിട്ട് കറിയൊക്കെ ഒ ചമ്മന്തി അരക്കും ചുമ തിന്നെണെങ്കിൽ ചുമ തിന്ന
ആഹ ആഹ
എത്ര നാളെ വര നിക്കൂലോ കേടാവിലല്ലോ? ആഹ് അതുകൊണ്ട് കറിക്കെ ഉണ്ടാക്കാൻ തോന്നാണെങ്കിൽ ഒരണ്ണം എടുത്ത് വെ
കേട് വര്ണീന് ഞമ്മക്ക് ഫ്രിഡ്ജിക്ക് വെക്കാലെ
ആഹ
ഫ്രീഡ്ജ്ന്ന് കൊർചീചെട്ത്ത് ടത്താങ്ങാണ്ട് അച്ചാറ് കുട്ടിയാൽ മതിയല്ലോ?
കൊറെനാൾഇര്ന്നാലും പൂപ്പല് വരു ലോ ഉം അതുണ്ട്
ആഹ് അയ്ല്ല
നല്ലതുവാ
ഉം
ഉം അങ്ങനെയാണ്. പിന്നെ ബീച്ചിലൊക്കെ പോവാറുണ്ടോ കടല് കാണാനൊക്കെ?
കടല് കൊറായിക്കണ കണ്ടിട്ട് കയ്ഞ്ഞ പ്രാവശ്യം പെരുന്നാക്ക് പോയതാ ഇ പ്രവശ്യ എവടുക്കും പോയിട്ടില്ല ഇവടെ പൊന്നാനിണ്ട് പിന്നെ ഞങ്ങള് പോയി നി കോഴിക്കോട് ബീച്ചക്ക് പോയിന്ന് ഇപ്പഴല്ല കഴിഞ്ഞ പ്രാവശ്യം ഈ പെരുന്നാൾക്ക് പിന്നെ ഞങ്ങള്
ആഹ് ഇപ്പൊ കോഴിക്കോട് ബീച്ചിൽ എന്താ പുതിയ ഇതൊക്കെ നടക്കണ്ടല്ലോ?
ആഹ ഞാൻ കഴിഞ്ഞ പ്രാവശ്യ പോയത് ഈ പ്രവശ്യ പെരുന്ന പോയിട്ടില്ല പക്ഷെ ഇന്റെ ഉമ്മ മരിച്ച കാരണം പെരുന്നാളൊന്നും വലിയ ഉഷാറണ്ടായിരുന്നില്ല ആ ആ അപ്പൊ പിന്നെ ആ പോയി എടുക്കും പോയിട്ടില്ല ഇല്ല എവിടക്കും പോയിട്ടും ഇല്ല പരുന്നാക്ക് ഡ്രസ് എട്ത്തിട്ടില്ല ഒന്നും ഉണ്ടായിട്ടില്ല. ഓണത്തിന് എടുക്കല ഒന്നുംല്ല ആഹ നിങ്ങൾ പിന്നെ ഓണത്തി ഡ്രസ്ക്കെ എടുക്കു അയ് കാരല്ലേ?
ആ ഓണത്തി ന് കോളേജി പരിപാടി ഉണ്ടാവും പിന്നെഇവിടെ അടുത്തൊക്കെ പരിവാടിണ്ടാകുംഅപ്പൊ ഡ്രസ്സൊക്കെ ടുക്കും
വെപ്പാരെ ഒക്കെ കിട്ടിയോ പരിപാടിക്ക് അങ്ങനെ എടുക്കാറ്ണ്ടോ?
കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ധാവണിയ ഉടുത്തെ
ആഹ ആഹ
ഈ പ്രാവശ്യം ഉടുക്കണന്ന് വിചാരിക്കണ
ആ രസണ് കാണാൻ എല്ലാരും സെറ്റ് സാരിടുത്താണ്ട്
സാരിക്കെയിരിക്കും
സെറ്റ്സാരി എല്ലാരും ചിറ്റിങ്ങാണ്ട് ഇങ്ങനോരോപരിപാടികളും പോ പൂക്കൾ മത്സരം അങ്ങനെരൊക്കെ രസാണ് കാണാൻ
ഉം
ഫോണിലൊക്കെ കാണുമ്പോ പഠിച്ചന്ന് അന്നത്തെ ഓർമ്മ വരും.
ആ അന്നൊക്കെ ഇണ്ടായില്ലേ ഇങ്ങനെ പരിപാടിയൊക്കെ?
ഏ ണ്ടൈനി
ഉം പോവാറില്ലേ?
ഏ പോയിനു
ആഹ്
അന്നൊക്കെ പോയി സ്കൂൾ പഠിച്ചന്നൊക്കെയ് അന്നൊക്കെ പട്ടു പാവാടല്ലേ
ആഹ്
ഞാന് പ്ലസ് റ്റു വരെ പഠിച്ചിക്ക്ണത് പത്താം ക്ലാസ്ത്താണ് ക്ക്‌ നല്ല ഓർമ്മ അപ്പൊ അന്നൊക്കെ പട്ട് പാവാട ഒക്കെ ഇട്ടിട്ട്
ആഹ ആഹ
ആ സാരി ഒന്നും ചിറ്റാന് ആയിട്ടില്ലല്ലോ ചിറ്റ ആഹ അങ്ങനെ ഒക്കെ
ആഹ് എവിടെ പഠിച്ചെ അടുത്തന്നെയാണോ പഠിച്ചൊക്കെ ചെയ്തേ?
ആ ഹ് ആഹ് പ്ലസ് റ്റു കഴിഞ്ഞക്ക് പിന്നെ കല്യാണം കഴിഞ്ഞ് പിന്നെ അങ്ങനായി ഓരോ ഇതായി അങ്ങന കേള ഇന്നോരോ ഇതായി ഇപെടുത്തഓരോ കാര്യങ്ങളായി
ഉം ഉ ആ അങ്ങനായിലെ
ആഹ്
പിന്നെ പിള്ളേര്ടെ പുറകെ ആയി അങ്ങനൊക്കെ ആയില്ലെ
ആ പിന്നെ കുട്ടികളെ നോക്കിയു പിന്നെ ഓരെ പഠിപ്പിക്കൽ തൊടങ്ങി
ഉ ആഹ് അങ്ങനെ
പിങ്ങനെ
പിന്നെ ഇനി എപ്പളാ കെടന്നുറങ്ങാ പത്തുമണിയൊക്കെ ആവൊ
ആഹ ഇനിയിപ്പൊ ഇവർക്ക് ചോറ് കൊടുക്കട്ടെ ചോറ് കൊടുത്ത് കാണ്ട്
കെടന്നൊറങ്ങവരെ
ആല്ല്യ ഓരെ പഠിപ്പൊന്നും കഴിഞ്ഞിട്ടില്ല്യ ഓര്ക്ക് ടൈണ്ടേബിൾ ഇട്ടൊക്കെ ഇസ്ത്രി ഇട്ടൊക്കെ അങ്ങനെയുള്ള ഓരോ പണികളൊക്കെ കഴിഞ്ഞിട്ടേ ഓര് ഒള്ളു അവര് കെടക്കൊള്ളു. രാവിലെ രാവിലെ ഏഴരക്ക് പോണ്ടതല്ലേ.
ഉ ആ അത്ര നേരത്തെ പോണൊ
ആഹ് ട്യൂഷന് ഏഴയരക്ക് പോകും അപ്പൊ പിന്നെ കൊറെ ഒക്കെ ഇപ്പൊ തന്നെ അണ് ഇല്ല മടി ഒന്നൂല്ല
ആഹ് അപ്പൊ കൊഴപ്പില്ല
മടി ഒക്കെ ഉണ്ട്
മടി ഒക്കെ ഇണ്ട്ന്നാ
അത് മൂത്തോൾക്ക്‌ ഓൾക്ക് എഴരക്ക പോണ്ടെ ഓൾക്ക് കുഴപ്പൊന്നുല്ല ഓള് പഠിക്കാനും ഉഷാറാണ് പിന്നെ
പിന്നെന്താ ഇനീ
വേറെ എന്തൊക്കെ നല്ലത് ആഹ്
ഇനി ചോറ്ടന്ന് കഴിച്ചിട്ട് കെടന്ന് ഉ റങ്ങായിരിക്കൂല്ലേ
ആഹ് ചോറ്ന്നല് കഴിഞ്ഞാൽ ഇഞ്ഞ് ഇപ്പൊ കിടന്നുറങ്ങാൻ നോക്കണം ഇക്കൊ ഉറങ്ങണം ഇന്ന് വയ്യ തീരെ ഞാൻന്റെ വീട്ട്ക്ക് പോയി വന്നിട്ടെ പോയി വന്നാൽ നമുക്ക് എവിടേലും പോയി വന്നാ തന്നെ ഒരു ക്ഷീണാണല്ല ആഹ് ആഹ് ന്നായിക്കോട്ടെ എന്നാ ശരി ആഹ പിന്നെ നമ്മുക്ക് ഒന്നും ചെയ്യാൻ തോന്നൂല
എന്നാ ശരി പിന്നെ വിളിക്കാം
ആഹ ആയിക്കോട്ടെന്ന പിന്നെ വിളിക്കോണ്ടി അ ഇമ്മച്ചി